ആഹ് എവിടെനി ഇത്ര നേരായി നല്ല വർത്താനം ഇങ്ങളെ പാടന്താ സുഖല്ലേ?
സുഖാണ് ഞാൻ ഇപ്പ ആശുപത്രി പോയി ഇങ്ങനെ ഇരിക്കാണ്.
ഏഹ് എന്ത്‌ പറ്റി?
ഏഹ് ഇമ്മമ്മാന്റെ ഒപ്പം ഇങ്ങനെ ഹോസ്പിറ്റലി പോയി ഇപ്പെ ഏതായാലും കണ്ണിന് തിമീര യിട്ടേ സൂചിവെക്കാൻ പോവ്ണ്ട് അപ്പൊ സുബെയ്ക്ക് പോയതാ
ആ ആഹ് പിന്നെ എന്തൊക്കെ മഴ ഇണ്ടോ അവ്ടെ?
ആഹ് മ ഇബടെ നല്ല മയേയ്നി ഇന്ന് കൊറച്ച് വെയില അറച്ചിക്ണ് രാവിലെ കൊറച്ച് മയെയ്നു
ആഹ് ഇപ്പൊ ഒരു ഒലർച്ച ഇണ്ട് എപ്പളാ അറീല.
ആഹ് പക്ഷെ ആഹ് വെയിലത്ത്ക്ക് ഡ്രസ്സ് ഇട്ടാ അപ്പമഴപെയ്യും ചെയ്യും
ആഹ് അതന്നെ അത് നോക്കി ഇങ്ങനെ നിക്കണ്ടിയെരും ഒന്ന് അകത്ത് പോയിക്ക് കെട്ക്കാനൊന്നും പറ്റൂല ഒന്ന് ഒന്ന്ങ്ങട്ട് ഇട്ക്കാ അത് ഇട അതന്നെ
ആഹ് അയി
സെക്കിലോ ആഹ് കുട്ടിയാളെ ഡ്രസ്സ് യൂണിഫോം ഒണങ്ങാഞ്ഞാൽ ഒരുജായി വാസനേണ് ഇതൊക്കെണത്
ആ പിന്നെ അലർ ജില്ലോലുന്നാണെങ്കില് പറയും വാണ്ട ഫുള്ള് തുമ്മലും കോരയും ഒക്കെന്നേയ്ക്കാരം
ഉം
ഞാൻ പിന്നെ ഏകദേശക്കണ്ട് ഉണങ്ങിക്കഴിഞ്ഞാലേ എന്താ ഇസ് ത്തിരി ഇട്ടാണ്ട് അങ്ങട്ട് മടക്കി വെക്കല
ആഹ് ഇതയ്ന് രണ്ട്, മൂന്ന ന്നാല് ആൾ നാലാള് ഇവട്ന്ന് സ്കൂൾക്കോവ്ണ്ട് നാലാളതും കൂടി ഒണങ്ങാനൊക്കെ എന്തൊരു പണിയ അറിയാ അമ്മൾപ്പോ രണ്ട് കൂട്ടല്ലേ യൂണിഫോമ് വാങ്ങൊള്ളു അത് ഒരീ സെട്ട് പിറ്റേ ദീസം മറ്റേതും ഒണങ്ങി കിട്ടാനക്കാം ഏതായാലുപ്പൊന്ന് വെയിലത്തിട്ട്ക്ക്ണ് ഇങ്ങനെ നോക്കാണ് ഉം വെയിയിലില്ല ഇന്നാലും ഒന്ന് കാറ്റേലും കൊണ്ടോളൊ വെച്ചിട്ട് ഇങ്ങനെ ആ വിസേക്കാൻ പറ്റൂല പിന്നെ ഫുഡൊക്കെ ആയാ
ക്കായി തൊടക്കാനണ്ട് ഉമ്മ അഠിച്ചു തൊടക്കണം ബാക്കിയൊക്കെ ഒര്ങ്ങീക്ക്ണ് അവിട്ത്തതോ?
ഉം ഇവിടത്തെെല്ലാം കഴിഞ്ഞു ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരീക്കാണ് അയിന് രാവിലെ ത്തന്നെ ഇവൽ നാല് ആൾ പോവാന്ള്ളതോണ്ടേ ആഹ് നേരത്തെ പണി നേരത്തെ കയ്യും രാവിലെ വ ഫുഡ് ഉണ്ടാക്കി കൊണ്ടോണല്ക്കും ഞമ്മക്കും എല്ലാം കൂടി ഒക്കെ ഇണ്ടാക്കും പിന്നെ വേഗം ക്ലീനി പരിപാടി വെറതെ ഇരിക്കൂല ആഹ് അങ്ങനെ വേഗം പണി ഇട്ത്തോണ്ട് നിക്കും
ആഹ് അപ്പൊ പിന്നൊരു സമാധാനംമാണ് അല്ലേ പിന്നെ കൊറച്ചു നേരം ഒന്നും വന്ന് ഫോണുമ്പോ നോക്കുമ്പോ പിന്നെ നമ്മളങ്ങനെ തന്നെ പോവും അപ്പോ ഞാൻ വിചാരിച്ചും വേഗം എടുത്താണ്ട് പിന്നെ ഫ്രീ ആയിട്ടിരുന്നാല് പണി ഇണ്ട് വിചാരിച്ചണ്ടല്ലോ എഹ് ആഹ മോന്ണ്ട് ചെറുത് ഓന് ഉം സ്കൂൾ ഇപ്രാവശ്യം ചേർത്തിയതാണ് ഓനേട്ട് ഒരു ഇതാണ് രാവിലെ നേരം ത്താതെ ചോയിച്ചും സ്കൂൾക്ക് സ്കൂള് പൂട്ടിയാ അതന്നെ സ്കൂൾക്ക് പോകാൻ മടി ഇപ്രാവശ്യ ചേർത്തിയിട്ടുള്ളൂ അംഗലവാടിലൊന്നും പോയിട്ടില്ല ട്ടില്ല അതോണ്ട് ഭയങ്കര ഇതാണ്
ആഹ
ആഹ് അപ്പൊ പിന്നെ ഓൻക്ക് ഓൻ പറയണ കൂട്ടാനും അത് ഇതൊക്കെ വാണെം എങ്ങനേും പോയിക്കോട്ടെ വിചരിച്ചിട്ട് നമ്മള് പറഞ്ഞതൊക്കെ അങ്ങനണ്ട് നിന്നൊടുക്കും ഓല് പോയി കഴിഞ്ഞാലേ നമുക്കൊരു ഫ്രീ ആയിട്ട് വേം ഇടുക്കാൻ പറ്റുള്ളു ഉം
ഏകാരം
ആഹ
കാര്യ
ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടോല്ക്ക് വല്ല്യേറ്റിങ്ങളാണൽ പിന്നെ ഒക്കെ ഓലത് ഓലെ കാര്യങ്ങള് നോക്കും ഇവർക്ക് നമ്മള് ഒക്കെണ്ട് ഒരുക്കി കൊടുക്കണം
ആ ആ ഇന്റെ മോൻ ആ സ്കൂളില് എന്താ ഒന്ന് നമ്മള് കൊടുത്തയകണ്ടട്ടാ നമ്മൾ ഓലണ്ട് വിട്ടാ മതി
ആഹ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ
ആഹ് ഓലു ഒരു പത്ത് മണി പതിനൊന്നു മണി ആയ ഓല് കഞ്ഞി കൊടുക്കും പിന്നെ ഉച്ചക്ക് ഫുഡ് കൊടുക്കും വൈകുന്നേരം പാലും ബിസ്കറ്റ് അങ്ങനെ കൊടുക്കും
ഉം ഇവിടെ സ്കൂളുണ്ട് ഫുഡും രണ്ട് ഐറ്റ കറിയും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓര്ക്ക് ഇന്നാലും വേണം നമ്മൾ ഈ ബ്രെഡ് അല്ല ഉച്ചി ഇത് സോയാബീൻ പൊരിച്ചതോ പൊട്ടോട്ടോ ഫ്രൈയോ ഇതില്ലാതെ പറ്റൂല സ്കൂള് നല്ല നല്ല കൂട്ടാന്ണ്ട് കുട്ട്യാൾക്ക് ഇത് വേണം എന്നും
ആഹ് ഞാൻ പിന്നെ അത് ആദ്യേ ശീലാക്കി കൊടുത്തിട്ടില്ല ശീലാക്കിയാൽ പിന്നെ ആഹ് ശീലാക്കി കൊടുത്താ പിന്നെ ഓല് അതെന്നെ ഉള്ളൂ അപ്പൊ പിന്നെ ആദ്യ ആദ്യേ അയിന് നിന്നിട്ടില്ല
ഉം അത് അങ്ങനെണ്ട് ശീലായി ഇനി ഇപ്പ എന്താ കാട്ടാ ചെറുതിന് കൊയപ്പം ഇല്ലട്ടാ ഓന്ക്ക് പിന്നെ എന്താ കക്കരിക്ക അങ്ങനെ അതും കോയിമുട്ട അങ്ങനെയൊക്കെ മതി ഇങ്ങനെ പൊരിച്ചതൊന്നും വേണന്നൊന്നില്ല കൊറച്ചേ കഴിക്കുള്ളൂ നമ്മക്കറിയില്ലെ ഇപ്പോ എത്ര പോരെ കഴിക്കും നമ്മുടെ കുട്ടിയാലു പിന്നെ കൂട്ടത്തിലാമ്പോ ചിലപ്പോ കുട്ട്യാൾ വാരി തിന്നുംട്ടാ എല്ലാരെ കൂട ആവുമ്പള് അങ്ങനെങ്ങ് കഴിക്കും പിന്നെ എത്ത ചെറുത് ചെറുത്ണ്ടങ്ങക്ക് അല്ല സ്കൂളിൽ പോണ കുട്ട്യാളെന്നെക്കും ഒക്കെ
ആഹ ചെർത് ചെർതന്നെ ഉള്ളൂ ഓള് ചെറുത് പോയിക്കാണ് ഞാൻ പറഞ്ഞ
അപ്പൊ ഇര് ബുദ്ധിമുട്ടല്ലോ ഇത് നേരം ആഹ് ആ പ്രായല്ലേ ഞാനിവിടെ നേരം വെളുക്കുമ്പോം ആ ആഹ് അതന്നെ ഇവടെ രാവിലെ ആവുമ്പോ മദ്രാസക്കോവും ഏഴരക്ക് പോവും അപ്പം ചായേം കടിയും ഇതൊ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകും പിന്നെ കുറച്ച് ഒമ്പര ആകുമ്പോത്തേന് വരുമ്പോത്തിന് എല്ലോം റെഡിയാക്കി വെക്കണന്നത്
ആഹ് മദ്രസെപ്പഴാ
മദ്രസ ഏഴരക്കാണ് ഒരു മൂന്നിലോ മൂന്നിലും അഞ്ചിലും പഠിക്കണ കുട്ടിയാണ് അപ്പൊ പിന്നെ ആറ് മുതലാണവൾക്കാറര ഒക്കെക്കള്ളതേ
ആ അ അപ്പപ്പിന്നെ കൊഴപ്പില്ല ഓൾക്ക് അത്യാവശ്യം ഉറങ്ങാൻ സമയം
ആഹ് അ അതന്നെ മദ്രസിള്ള ദിവസം നല്ല ഉറങ്ങും മദ്രസില്ലാത്ത ദിവസണ്ടല്ലോ അന്ന് നേരത്തെ എണീറ്റരും ഞാൻ പറ പോയി കിടന്നുറങ്ങിക്കോളി അപ്പോൾക്ക് പറ്റൂല അപ്പോൾക്ക് നല്ല ഉൽസാ തായിറ്റ് മദ്രസ ഉണ്ടാവുമ്പോ കുറച്ച് തോനെ കൊടുക്കും വിളിച്ചാലും എണീക്കാൻ മടിയാണ്
ന്നനി അഥവാ എനീച്ചിട്ടില്ലെങ്കിൽ മദ്രസക്ക് പോവണ്ടല്ലോ
ആഹ് അല്ല പോകാതീക്കാനെ
അയക്കണ്ടാവൂലെ